ഹലോ ണ്ടാ
ആഹ് ഇപ്പൊ കേക്ക്ണുണ്ട് ഞാൻ പറ ഹലോ ഞാൻ പറയാപ്പ കേക്കണ്ടോ ഹലോ ഇപ്പ കേക്കുന്നുണ്ടോ
ഉ സമക്കി
എപ്പട്ടോ ഹലോ കേക്കുന്നുണ്ടോ ഇപ്പൊ ഹലോ
ആഹ് ആഹ് ഇപ്പൊ കേക്ക്- കേക്കുന്നുണ്ട് ഇപ്പം കേക്കു-
ആഹ് കേക്കുന്നില്ലെങ്കിലും കട്ട് ചെയ്യണ്ട കേട്ടോ ആഹ് കേക്കുന്നുണ്ട് കട്ട് ചെയ്യണ്ട ട്ടോ കേൾക്കുന്നില്ലെങ്കിലും
ഞ ആഹ് ഞാൻ കേൾക്കുന്നുണ്ട് ആഹ് എന്തൊണ്ട് വിശേഷം ആഹ് അത്- ഒന്നും കേൾക്കാം ഉസ ഓട്ടോമാറ്റി അത് കട്ടായി പോയതാണ് ഞാന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കായിരുന്നു ഇതിനകത്ത് തന്നെ അതെങ്ങനെയോ കട്ടായി പോയതാണ് ഇപ്പം ശെരിയായിട്ടുണ്ടല്ലേ ഇങ്ങോട്ട് നമുക്ക് പറ്റുന്നുണ്ടല്ലോ ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായി കിട്ടിലാ
ആഹ് ആഹ
ആ പിന്നെ എന്തതുണ്ട് വിശേഷങ്ങളൊക്കെ സമയത്ത് ആ അല്ല മഴയൊക്കല്ലേ അതായിരിക്കും അറേഞ്ച് കിട്ടാത്തത്
ഉം ചിലപ്പോ പലർും വിളിക്കുമ്പോ
ആ അതാ അവിടെന്ന് ഞാൻ അവിടെ സൗണ്ട് ഇങ്ങോട്ട് വിട്ട് വിട്ടൊക്കെ കേക്കുന്നുള്ളൂ
ആഹ ആഹ
ആഹ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം എങ്ങനെ കൂടെ എന്ത് ചെയ്യുന്നു
ആഹ് ഇപ്പം വെറുതെ ഇങ്ങനെ ഇരിക്കണ ചായക്കെ കുടിക്കണ ചായ ചായള്ള പരിപാടക്കെ നെ വകികൊണ്ടിരിക്കുവ
ആഹ ആഹ ഹൗസ് വൈഫ്ാണോ
അതെ അതെ നിങ്ങളോ
ആഹ് ഞാനൻ സ്ൈഫ് തന്നെയാണ്
ആ ആ രണ്ടു പേരുണ്ട് ഒരു മോനും ഉണ്ട് ഒരു മോളും ഉണ്ട് ഇത് എവിടെ ആായിട്ട് വര സ്ഥലം ഏതാണ് ആ അതല്ലേ അത്ന്നെ വടക്കോട്ടായിരിക്കും ക്കല്ലേ
ആഹ
ആഹ പിന്നെ എന്താ എന്താ മക്കളൊക്കെ എന്താ മോനോ മോളോ എന്താണ്
രണ്ട മോളാണ്
ആ രണ്ട മോളാണ് അത്ന്നെന്താ ആ
ഒരു മാള് അഞ്ച് ക്ലാസ് പഠിക്കും ഒരു മാള് യു പി ജി പഠിക്കും
ടു കെ ജി പഠിക്കുന്ന ആയിക്കോട്ടെ ഏർ ചോറൊക്കെ കഴിച്ചില്ല ആ ഞാൻ ഞങ്ങ ചോറ് കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ എന്നിട്ട് ഇ ഇങ്ങനെ ഇരിക്കയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടണ്ട് ഇങ്ങനെ ഇരിക്കുന്നു
അല്ല കുട്ട
എന്ത രാണ്ട് ഫോണ കളിക്കയാണ്ട്ടി കുട്ടികളെൊക്കെ ഫോണിലേ കളിച്ചൊണ്ടാക്കി ഇരിക്കുന്നു
അല്ലെ പഠിക്കാണോ
ഏയ് പ ഓ മക്കള് പഠിയ്ക്കാണ് ഒരാള് അ ഏഴാം ക്ലാസ്സിലും ഒരാള് നാലാം ക്ലാസ്സിലും പഠിക്കു
ആ പിന്നെ എന്താണ് ച ഉച്ചക്കൊക്കെ എന്ത ആരുന്നു കൂട്ടാനൊക്കെ ഴികളൊക്കെ എന്തായിരുന്നു
ചോറും സാമ്പറും
ആ സാമ്പാറും ചോറും ആ ഞങ്ങൾ രാവിലെ ആ സാമ്പാറുണ്ടാക്കി ആഹ് ഞങ്ങള് രാവിലെ ഇഡ്‌ലിക്ക് സാമ്പാർ ഉണ്ടാക്കി
ഉം അപ്പുച്ചക്കോ
ആഹ് ചോ ഉച്ചക്കത്തേക്ക് മീന്ണ്ടാറന്നു തോലി മീൻ എന്ന് പറയും ചെറിയ മീൻ ഉണ്ടല്ലോ അതും ചക്കേം ക്കെയുണ്ടാര്ന്ന്
ആ അങ്ങനെയൊക്കെ കഴിച്ചു മീനക്കെ ഇപ്പ കിട്ടാം പാ പ്രയാസല്ലേ എങ്കിലീ പല്ലപ്പുഴൊക്കെ കിട്ടലണ്ട് ആ ആഹ്
അത് നല്ല വെലയില്ലേ നല്ല വെല കൊടുത്ത്ക്കണ്ടേ
ആഹ് വെലയും നല്ല വെലയാണ് മീൻ ഇപ്പൊ ക്ഷാമ വന്നല്ലോ മീൻ പിടി ക്കാൻ പോവാൻ പാടില്ലല്ലോ കടലില്
ഉം ഉം
ഉം പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങള് മഴയുണ്ടോ ഇന്ന്
മഴ ഇല്ല ഇവിടെ ഇ കൊറേ ആൾ ക്കാര് വിളിച്ചപ്പളൊക്കെ പറ്ന്നു. ഔടെ മഴേയണ്ന്ന് ഇവടെ ഒരു മഴയെന്നും ഇല്ല
ഇവടെ ഇന്ന് മഴ തന്നാണ് രാവിലെ തൊടങ്ങി മഴയാണ് വെച്ചാ അങ്ങ് ശ ക്തമായിട്ട് പെയ്തോണ്ടിക്കല്ലാ കൊറ്ച്ചേരം പെയ്യും പിന്നെ ഇച്ചിരിയൊരു വെട്ടം പോല കാണും വീണ്ടും പെയ്തായ് ഇപ്പ അങ്ങനേ ചാറിക്കോണ്ട് നിക്ക്ന്ന്
ഇവടെ മഴേന്നുല്ല
ആഹ് മഴയില്ല അത് കാര്യായി എന്തായലും ഇനി പ്പം നാ നാളെ സ്കൂളിക്ക് പോണ്ടേ കുട്ടികൾക്കെക്കെ
ന്നാ
ആഹ് എന്താ ഉച്ചയ്ക്ക് വിശ്രമോന്നും ഇല്ല്യ
ആഹ് ഇബ്ടെ മഴ ഇല്ല പകരം പകർച്ചവ്യാധി ഇണ്ട് പനിയെല്ലാട്
ആഹ് ഹാ അതാണ് ആഹ് കൊ ന്റെ സൗണ്ടക്കെ ഒര് വ്യത്യാസം പോലെ യിണ്ട് ജലദോഷൊക്കെ ആയിരിക്കല്ലേ ആശൂത്രീലെന്നും പോയില്ലേ എന്നിട്ട്
ആഹ് പോയി പോയി കാണ്ച്ചു
ആന്ന ല്യോ ആഹ് കുഞ്ഞുങ്ങക്കു ഉണ്ടോ അസുഖം
ആഹ് ഇണ്ട് മൂ മൂന്നാള്ക്കും പനിയാര്ന്നു
പനിയാണ് ആഹ് ഇപ്പഴ്ത്തെ ശ്രദ്ധിക്കണം ആഹാരൊന്നും കഴിക്കാനൊക്കെ പ്രയാസോരിക്കും
ഉം
ആഹ് പിന്നെ വേറെന്ത് ഉമ്മായൊന്നും ഇല്ലേ അവിടേ ഉമ്മാ ഉപ്പാ അങ്ങനെ എല്ലാരു ഇണ്ട് ഉം പിന്നെ വീട്ടില് ഉണ്ട് ഉമായൊണ്ട് വാപ്പ ഇണ്ട് ഇക്കായ് ണ്ട് മക്കള്ണ്ട് ഞങ്ങള് എല്ലാരും ഇണ്ട് വീട്ടില് ഇപ്പ എല്ലാരൊക്കെ പള്ളീലൊക്കെ പോയേക്ക്ന്ന് ആണ്ങ്ങളൊക്കെ അവരെക്കെ ഇനിയിപ്പ രാത്രിയി വരൊള്ളൂ ഇപ്പ ഞാനും ഉമ്മായും മക്കളും ഇവിടെ ഉണ്ട് നല്ല മഴക്കോളായതുകൊ ണ്ട് അങ്ങോട്ട് വെളീലോട്ടൊന്നും എറങ്ങാൻ പറ്റൂല ഇങ്ങനെ ഇരിക്കാണ്
മഴ ചാറിക്കൊണ്ട് നി - അതുകൊണ്ട് കുട്ടികൾക്ക് വെളിയി കളിക്കാനും പറ്റുന്നില്ല അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കയാണ്. അ അപ്പല്ലാതെയൊക്കെ അങ്ങനെ പോകുന്നുണ്ട് ചായ കുടിച്ചിട്ടില്ല ചോറിപ്പ കഴിച്ചിട്ടേ ഉള്ളേ. എന്നിട്ട് ഇങ്ങനെ ഇരിക്കും ആ ലേറ്റ്ന്ന് പറ ചോ ഇങ്ങനെയ ചോദിച്ചു. ചോറ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയങ്ങ് ഇരുന്നു ആളുകള്ക്കൊക്കെ കൊടുത്തു ഞാനും ഉമ്മായും കൂടി ഇങ്ങനെ ചെയതോ കഴിഞ്ഞിട്ടൊക്കെ കഴിക്കാൻ വിചാരിച്ചിട്ട് ഇപ്പൊ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കു - ഇനിയിപ്പം ചായ മക്കക്ക് കൊടുക്കണം. നാത്തുന്റെ മോളും വന്നിട്ടുണ്ട് അവരും മക്കളായിട്ടൊക്കെ ഇങ്ങനെയിരുന്ന് കളിക്കാണ്. അവർക്ക് തടി എന്ന് വെച്ചാ ഞ- കൂടുതലും വീട്ടിലങ്ങനെ കടി ഉണ്ടാക്കലില്ല പുറത്തുന്ന് നമ്മളെ. പാക്കറ്റ് വാങ്ങുവല്ലോ അതൊക്കെ തന്നെയാണ് പിന്നെ വല്ലപ്പോഴും അങ്ങനെ അങ്ങനെ ഇണ്ടാകും. ക്കാല് ഇല്ല അല്ലെങ്കിൽ എണ്ണക്കടികൾ വാങ്ങിക്കും അതാ ചെയ്യുന്നേ അല്ലാതെ അങ്ങനെ- ആഹ് അത് ഉണ്ടാക്കാനൊക്കെ മടിയാണ്. അതുകൊണ്ട് ഉണ്ടാക്കല്ലക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും അല്ലെങ്കിൽ ഉമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമോ? എയോ എങ്ങനെയാ ആഹാരമൊക്കെ ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാവോ.
ആഹ് കൊഴപ്പില്ലാതെ
ആ ഏർ പിന്നെ എന്താ മട ഉണ്ടാക്കണേ അതെ ഇയാൾ തന്നെയാന്നോ ആ ഉണ്ടാക്കും ഉ.. ആ പിന്നെ വേറെന്താണ് വിശേഷങ്ങളൊക്കെ. ഇന്നിപ്പോ ഞായറാഴ്ചായിട്ട് എവിടെയും പോയന്നും ഇല്ലയോ കല്യാണങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല.
ഇല്ലല്ലേൽ ഒന്നുമല്ല വെറുതെ ഇരിക്ക
ന്ന് പ്രത്യേകിച്ച് പരിപാടിയന്നും ഇല്ലല്ലേ.
ഇല്ല ഇല്ല
ആ ആ ഇപ്പ ഇങ്ങനെ അവിടെയക്ക എല്ലാർക്കും കൂടുതലൊക്കെ ആനോ പനികളൊക്കെ. പകർച്ചവ്യാധിയൊക്കെ
ആ കൂടുതലാ എല്ലാവർക്കും ണ്ട്.
ഉം ഉം അപ്പൊ എന്തെങ്കിലും നിർദേശങ്ങളൊക്കെ പഞ്ചായത്തി നിന്നൊക്കെ തന്നിട്ടുണ്ടോ അതെ. അത്രക്കൊക്കെ പ്രശ്നങ്ങളൊക്കെയാണോ.
ഇല്ലല്ല അങ്ങനെയൊന്നുംല്ല.
ആ അങ്ങനെയൊന്നും ഇല്ല ആ. ആ പിന്നെ എന്താ എന്താണ് വേറെ വിശേഷങ്ങളൊക്കെ പറയും.
വേഗ എന്താ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇങ്ങനെ പോന്നുന്നു. ഉം
എ അതെ വീട്ടില് വീട്ടില് നോക്കിയക്കെ ഇങ്ങനെ നിക്കണല്ലേ.
ഉ ഉ ഇപ്പ ഹസ്ബ വീട്ടിലല്ലേ പോ ഹസ്ബൻഡ് വീട്ടിൽ അല്ലേ..
ആ അതാ ആ ആ വീട് അടുത്ത് തന്നെയാണോ സ്വന്തം വീട്. അടുത്താണ് അടുത്തിട്ട് പോയി വരാം അല്ലെ ആഹ അടുത്താണ്. ആ അപ്പൊ പിന്നെ എപ്പഴും വേണേങ്കിലും പോയി കാണാലോ ഉമ്മാനെയുംഉപ്പാനൊക്കെ അല്ലേ. ആ അല്ല അവിടെ. ആ ആഹഎന്റെ കൊറച്ച് ദൂരെയാണ് കുറച്ചന്ന് പറഞ്ഞാ അടു.. ജില്ലയായിട്ട് വരും അങ്ങനെയാ അടുത്ത രണ്ട് മണിക്കൂറത്തെ യാത്ര. ഇണ്ടാവും അങ്ങനെ എപ്പഴും കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോവാനുള്ളതൊണ്ടേ നമ്മളെപ്പോഴും പോകലൊന്നും ഉണ്ടാവില്ല ന ദിവസങ്ങളിലൊക്കേങ്ങനെ പോവലൊള്ളൂ സ്കൂൾ, മദ്റസ, ട്യൂഷൻ അങ്ങനെക്കെ അങ്ങ് പോവും അതുകൊണ്ട് പെട്ടെന്ന് പോയി വരലൊന്നും നടക്കില്ല
ഉം ഉം
അതാണ് പിന്നെ വേറെന്താ താണ്
കുറി അറന്ന് പറയുമ്പോ കൊറേണ്ടല്ലോപ്പോലെ
ഇനി ചായക്ക് എന്താ ങ്ങള് കടിണ്ടാക്കല് അതെ വീട്ടില്ണ്ടാ കടി
ഇല്ലില്ല എന്ത് പ്പന്ന് വരുമ്പന്തേലൊക്ക കൊണ്ടും അപ്പൊ ചായണ്ട ആ ശരി ശരി
ആ ജോലിക്ക് പോയേക്കാണ് വൈകുന്നേരത്തോ അതെ രാത്രിയാവോ വരാന്
ചെലപ്പോ ഈ സമയാവും ചെലപ്പോ രാത്രിയൊക്കാവും
ആ ഇവിട ദേ ത പെരു മഴ ദാണ്ടിങ്ങനെ എരച്ചൊണ്ട് വരുന്നുണ്ട്
ഇന്ന് വല്ലാത്ത മഴയാണ് ഇന്നലെ നല്ല വെയി വെയിലുണ്ടാർന്നു വൈയ്ന്നേരം വരെ വെയിലാരുന്നു എന്തോ ഞാനിങ്ങനെ ന്താണ് പൂമുഖത്ത് ആ ഇന്ന് നല്ല ന്നെച്ചാ തിങ്കളാഴ്ച മുതല് ശക്ത അതിശക്തമായ മഴയെന്നിങ്ങനെ വാർത്തേ പ പറയുന്നുണ്ടല്ലൊ ഞങ്ങക്കിവിടെ ഞാറാഴ്ച തൊട്ടേ തൊടങ്ങി
അപ്പൊ അവിടെ ഒരു മരയുടെ ഒരിതും ഇല്ലല്ലേ
ഇല്ലില്ല ഇവിടെപ്പ വെയിലാ
ആ യോ ദാ നല്ല മഴ രാവിലെ തൊട്ടേണ്ട് കാറ്റും മഴ മാത്രല്ല ട്ടോ കാ മറ്റും മരങ്ങളൊക്കെ പിഴുത് വീഴലും ലൈനിൽ കൂടെ വീഴലും കറണ്ടില്ല അങ്ങനെയൊക്കെ ഓരോ സാഹചര്യങ്ങളിങ്ങന വന്നോണ്ടി ഇവിടെ ഞങ്ങക്കാ ബുദ്ധിമുട്ടില്ലെങ്കിലും കൊറച്ചപ്പുറത്തോട്ടൊക്കെ അങ്ങനത്തെക്കെ പ്രശ്നങ്ങളൊക്കെ ആര്ന്ന്
അതുകൊണ്ട് വല്യ വിഷയവാണ്
ഉം ഉ
ഉം മഴ പെയ്യട്ടെ പക്ഷെ അപകടങ്ങളൊന്നും ഇല്ലാണ്ട് പെയ്താ മതിയാരുന്നു
അതെയതെ
ആ ആ അതാണ് ഒന്നും പറ്റാണ്ടൊക്കെ ഇരുന്നാ മതി അതാ വിഷയം ഉം കുട്ട്യളൊക്കെ ഒറങ്ങുവാന്നോ മക്കക്ക് സുഖല്ലേ ട്ടൊറങ്ങുവാണോ
ആ ഒരാൾക്ക് പനിയാ അപ്പോളങ്ങനെ ഉറങ്ങീത് ചെറുത് ഇവിടെണ്ട്
ആ ഏ ആ കളിക്കായിരിക്കും ആ ആ എങ്കി ഞാന് വിളിക്കാവേ ആ ശരിയെങ്കി ആ